കെള
ആഹ് കേൾക്കുന്നുണ്ട്.
ഉം എന്നാ വിശേഷം?
നല്ല വിശേഷം. ചായ കുട്ച്ചാ ചായകുടി കയ്ഞ്ഞാ?
ചായ കുടി കഴിഞ്ഞ്‌ ആ അവിടെയോ? ചായ കുടിച്ചോ? ഹലോ
ചായ കുട്ച്ചാ?
ആഹ് ചായ കുട്ച്ച് ചായ കുടിച്ച്.
എന്താർന്ന് ചായക്ക് ആഹ് ചായ കുടി കയ്ഞ്ഞു.
ചപ്പാത്തി ചപ്പാത്തീം കടലയും അവിടെയോ?
ആഹ് ഇവടെ ദോശെ ചമ്മന്തി സാമ്പാറുണ്ടാർന്നു.
ആഹ് അഹ് ആഹ്
അവർക്ക് പോമ്പഴേ രാവിലെ ആകണോലോ.
ആഹ് അഹ് അഹ് ചോറും കറിയൊക്കെ റെഡി ആയിരിക്കുലെ?
ചോറും കറിയൊന്നും റെഡി ആയിട്ടില്ല.
ആഹ് ആഹ് എന്താ കറിക്ക്?
കറിക്ക് എന്താണ് പച്ചക്കറിക്കൊണ്ട് മീനൊന്നും ഇല്ലായി പയറോ പച്ചക്കറിയോ എന്തൂട്ടൊക്കെ ചെയ്യാ
ആഹ് ആഹ് ആഹ്
മീനൊക്കെ ഉണ്ടെങ്കി രാവിലെ പണി
പണി തീരും ആഹ് അതെന്നെ.
അത്കൊണ്ട്ഞ്ഞ്‌ എങ്ങനെന്ന് അറീല്ല. ആഹ് അത് പതിയെ ചോറ് ഏഹ്
മീൻ, മീൻ കിട്ടാനില്ല ഔടെ മീൻ കിട്ടൂലെ ഔടെ?
ആഹ് മീൻ ഇന്ന് ഹസ്ബെന്റ് മേടിച്ചില്ല രാവിലെ നേര്ത്തെ പോണമായിര്ന്നെ ഇല്ലെ മേടിച്ച് തന്നിട്ടാ പോന്നെ ആഹ് അപ്പൊ ഇന്ന് നേര്ത്തെ ഏഴര ആയപ്പോ പോണമായിരുന്നു.
ആഹ് കൊച്ചാ ആഹ് ആഹ് ആഹ്
ആഹ് അത്കൊണ്ട് പിന്നെ ഇന്ന് വേറെ എന്തെങ്കിലൊക്കെ ഒപ്പിക്കാം. ഇനി ഇവിടെ അങ്ങ് ചോറ് നിർബന്ധം ഇല്ല അതുകൊണ്ട് പിന്നെ വല്യ ഹസ്ബൻഡാണെ ചോറ് ഉണ്ണത്തേ ഇല്ല എ എനി എനിക്കും ചോറ് വേണ്ട പിന്നെ പിള്ളേർക്ക് ആ കൊച്ചിനെങ്ങാനും വേണമെങ്കിലേ ഒള്ളു
അപ്പൊ ഉച്ചക്കെന്താ കഴിക്കണെ അതെ
ചോറ് നിർബന്ധം എന്തെങ്കിലും അപ്പോ എന്തെങ്കിലും കഴിച്ചാലേ ഒള്ളൂ നിർബന്ധം ഇല്ല ഹസ്ബൻഡ് പിന്നെ ഒരി രിക്കലും ചോർണത്തില്ല ഒരു കാലത്തും
അർലെ
ആഹ് ഒരു എത്ര വർഷം എന്റെ കല്യാണം കഴിഞ്ഞ് പതിനഞ്ച് വർഷം ഇന്ന് വരെ ചോറുന്നേല
ആഹ് അത്ഷ്ടല്ലാഞ്റ്റ അതാ വച്ച് ഉം ഹലോ അല്ല ഷുഗർ എന്തേലും ഇണ്ടാ
ഒന്നും ഇല്ല നല്ലതടിയും ഒണ്ട് പക്ഷെ വയ ചോറ് താല്പര്യവില്ല ഈ പെയിന്റിങ് പണിയാണ് അപ്പൊ ഇ ചോറൊക്കെ ഉണ്ടട്ട് ഉച്ചക്ക് പോകുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറയും
ആഹ് ആഹ് ആഹ്
ബിരിയാണി അങ്ങൻത്തെക്കെ തിന്നും വെറുചോറാ വേണ്ടാത്തെ ബിരിയാണി മ അത്കൂടൊക്കെ കഴിക്കും പക്ഷെ വെറും ചോറ് താല്പര്യല്ല രാവി ഉണ്ടാക്കുന്ന അപ്പൊ എന്തെങ്കിലും വന്ന് ഉച്ചക്ക് കഴിക്കും അതെ ഒള്ളൂ ആഹ് അങ്ങനെ ഒരിതാ അപ്പൊ എനിക്കും പിന്നെ നിർബന്ധവില്ല നമ്മുക്ക് ആണുങ്ങള് തിന്നുന്ന വീട്ടിലല്ലേ നമുക്ക് നിർബന്ധം ഒള്ളൂ ഇപ്പ അവർക്ക് വേണ്ടേ പിന്നെ നമ്മക്കായിട്ട് ഒരാൾക്കായിട്ട് വെക്കണ്ടേ പിള്ളേർക്കും താല്പര്യം ഇല്ല ചോറു അവിടെ ചോറൊക്കെ ആയോ? ഹലോ ഹലോ ഹലോ